ഹലോ
നമസ്കാരം. എന്തൊക്കെയ
എന്താ നല്ലത് ഇപ്പ എവിടെ നാട്ടിലാ
നാട്ടിലന്നേണ് ന്താ ഭക്ഷ ണൊക്കെ കഴിച്ചോ
ഇല്ല ഞാൻ നോമ്പൊക്കായിട്ട് അങ്ങനെ
ആഹ് നോമ്പാണല്ലേ ആ നോമ്പുടിച്ചിട്ടില്ലന്ന് ഞാൻ നാളെ എടുക്കാന്ന് കരുതീട്ടേ നാളെപ്പ വെള്ളിയാഴ്ച്ചിം ഒക്കെപാടല്ലേ ഉം
അതെവിടെ നാട്ടിൽ തന്നെയാണ് ല്ലേ
നാട്ട്തന്നെ ഞാൻ കടയിലാണ് അ ഒരു ജ്വല്ലറിയിലാപ്പോ
ഞാപ്പന്ത്ന്ന് വെച്ചാ ചെറിയൊരു ആവശ്യത്തിനായിട്ട് ഇങ്ങനെ പുറത്ത് പോകുന്നണ്ട് ബാംഗ്ലൂരാ ആണ ഉണ്ടത്
ആ ആ ആ
എന്താട വർക്ക് എന്തോ ലാ
അല്ലെ ഞമ്മള് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോന്നേണ അ വണ്ടർലെം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ
ഉം ഉം ഉം
അപ്പൊ ഇന്നലെ പോന്നതാണ് അപ്പൊ ഇങ്ങനെ ഇന്ന് നോമ്പിലെ കാര്യം ഓർമ്മ ഉണ്ടാവില
ആ ആ
അപ്പൊ പിന്നെ നമ്മളിന്നലെ പോവല്ലം ചെയ്തു
ഉം ഉം ഉം
എന്ത് പറയോ
എന്താ അങ്ങനെ പോണ്‌ണ്ട് കൊഴപ്പല്ലാതെ പോണ്‌ണ്ട്
എവിടെലും പോയിന്നോ ഇപ്പൊ മൺസൂണാക്കെ ആയിട്ട്
ഞാന് കിന്നക്കുറെന്ന് പറഞ്ഞ സ്ഥലത്ത്ക്ക് പോയിന്നു തമിഴ്നാട്
പിന്നെ ഊട്ടി ആ സൈഡ് ലേ ആ ബൽ അൽ ആ ആ കുറച്ചങ്ങട് പോവാണ്ട് ഞങ്ങള് പോയിട്ടുണ്ടാരിന്നു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യപ്പോ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങള്
ഞാനൊരു മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെണേല് ട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലാ ഞങ്ങളെങ്ങനെ പോവല്ന്ന് വെച്ചാല് കട അടച്ചീന് ശേഷേ രാത്രിയാണ് പോവും ഇവട്ന്ന്
ആഹഹ
മൃഗങ്ങളെ കാണാം പോവാണ് ആ നാടുകാണി വഴി എന്നേ നാടുകാണി ഒരു ഒരു തവണ പോയത് കേട്ടപ്പ
ആഹ് അട്ടപ്പാടി അങ്ങനെ അമ്മയട്ട് പോ ആ ഓക്കെ ഓക്കെ നമ്മളയിക്കൂടി പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്നാളെ തിരിച്ചു വന്നപ്പ അയിക്കൂടി ങ്ങങ്ങള് പോന്ന് പിന്നെ നേരെ കിന്നക്കോര ഞങ്ങളന്ന് ഊട്ടീക്ക് ഊട്ടീക്ക് ടച്ച് ചെയ്യാതെ നേരെ കിന്നക്കോരെ പോയിട്ട് ഏ ബാംഗ്ലൂരിന്ന് നിന്ന് പോന്നപ്പേ നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിലാണ്
ഉം ഞങ്ങള് ഞാൻ മൂന്നവണ പോയി ഒരു തവണ പോ മൂന്ന തവണ ദിനം അല്ല നാലല് തവണ പോയി ടോട്ടല് മൂന്ന തവണ പോയതും ഈ നാടുകാണി വഴി ങ്ങനെ പോയി ഒരു തവണ അട്ടപ്പാടി വഴിയും പോയി ഒരു ഞങ്ങള് നാലല് തവണ പോയത് രാത്രിയ പോയത്
ആ ഞങ്ങൊ ഒരു പ്രാവശ്യം രാത്രി പറഞ്ഞ മാതി ഒരു റൂട്ട് കണ്ടിട്ട് ഞങ്ങള് ഈ വീഡിയോ റ ഇൻസ്റ്റാഗ്രാമില് റീല കണ്ടിട്ടേ ഞങ്ങങ്ങനെ റൂട്ട് വെച്ച കുടിച്ചന്ന പക്ഷേ ആളി പറഞ്ഞരി നാട്ടിൽ നിന്ന് പോയിട്ടും അട്ടപ്പാടിന്ന് കഴിഞ്ഞപ്പോ എട്ടപ്പാടി എയപ്പോൾ നാലല് മണിക്ക് കുറക്ക ഈ സ്ഥലം എത്തിട്ടില്ല എപ്പോളും പിന്നെ അവിടുക്ക് ഏകദേശം പ ഒരു മൂന്ന് മണിക്കൂർ യാത്ര പിന്നെയുണ്ട് ഊട്ടിേക്ക് അപ്പൊ പിന്നൊങ്കൾ നേരെ തിരി പോലും ഈ കാട്ടുകുടിയിലരു യാത്ര കണ്ട് അങ്ങനെ പോയതാണ്
ഉ ഉം ഞങ്ങള് പോയണ്ട എങ്ങ വെച്ചാലേ ഞങ്ങള് രാത് രാത്രി ഒരു പത്തുമണിക്കായിട്ട് വീട്ടന്ന് പോകും രാത്രി നാടുകാണി അങ്ങനെ പോയി ഞങ്ങള് ഏകദേശം ഒരു രണ്ട് മണി ഒരു പന്ത്രണ്ടര അല്ല ഒരുമണി രണ്ട് മണിക്കാകുമ്പോഴേക്ക്‌ ഞങ്ങള് മഞ്ജുര് എന്ന് പറഞ്ഞ സ്ഥലേത്തേക്ക് എത്തുന്ന രീതിൽ
ആഹ് മഞ്ചൂര് ഓക്കെ ഓക്കേ ഇപ്പൊ അതിലെ കുടി അല്ലാതെ വീടിനതിലെ ആന്ന് തോന്നുന്നല്ലേ എന്ത മസന്ന കൂടി വഴി അങ്ങനെ ഊട്ടിലേക്ക് പോകുന്ന
അത് രാത്രി ഇവിടായുള്ളൂ പകല് ഓടണോണ്ട് ഇപ്പൊ തുടങ്ങി ഒരാഴ്ച മുമ്പ് മുതല് ഇവുടുന്നുണ്ട്
ഇപ്പൊവിടേ ന്യൂസിൽ കേട്ടീന്ന് ഇപ്പോ അവിടെ ക്ലോസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടേ ഗുടെ ഗുഡാല് ഗുഡാലൂർ വഴി അങ്ങെനെ ആഹ് പോ പോണമ്ന്ന്‌ പറഞ്ഞിട്ട് ന്യൂസ് കേട്ടിനു ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പൊക്കെ ഞങ്ങള് പോയതെന്ന് വെച്ചാല് ഞങ്ങള് ഞാൻ അവിടുന്ന് പുല്ലിനെ കണ്ടിട്ടുണ്ട് കരടി കാട്ട് പോത്തിനൊക്കെ കണ്ടിട്ടുണ്ട്
ആഹ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞമാതിരി മ് ച് കൂടുതൽ മൃഗങ്ങളുണ്ട് നമ്മള് ഒരു മലേൽ വലിയ ഭാഗമാണ് നമ്മടെ പിന്നെ നമ്മ നാട്
ഞമ്മള് മൃഗങ്ങളെ കാണാനായിട്ട് പോണതാ
ഈ ഉണ്ട് ഏകദേശം എല്ലാ അംഗങ്ങളും ഒക്കെ ഇവിട തന്നെ ഉണ്ട് ഏഹ് പിന്നെ പിന്നെ നമ്മള്കാരണം പറഞ്ഞാ അറിയലോ ഇനിപ്പോ അടുത്ത ഈ അടുത്ത മാസത്തോടെ നമ്മള് ഇവിടെ പോകാണോണ്ട് മഹാരാഷ്ട്ര സൈഡ് ഒക്കെ നമ്മള് ഇപ്പൊ
ആഹ് ആഹ് നല്ല ക്ലൈമറ്റ് നഗർ ആ
ടൊക്കെ നമ്മൾ പോവാൻ കരുതിട്ടുണ്ട്
മ് മ് ഞാനും യാത്ര ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ പിന്നെ ഇവിടെ ഡൽഹി പോയിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് പോയിട്ടുണ്ട് മണാലിയ ആദ്യ ഫുള്ള് ഒരു പതിനഞ്ച് ദിവസി അവിടെ അവിടെ നിന്നിട്ടുണ്ട് മണാലി മറ്റേ ഹിമാചൽ പ്രേദേശിൽ പിന്നെ ടാസ അങ്ങനത്തെ ആ സ്ഥലങ്ങളൊക്കെ ഫുള്ള് കവർ ചെയ്ത് പതിനഞ്ചു ദിവസം പതിമൂന്ന് ദിവസം അവിടെണ്ടായിരുന്നു രണ്ട് ദിവസം ഡൽഹി നിന്നിട്ട് സേവ്ന്റീൻ ഡേയ്‌സ് ടോട്ടൽ നിന്ന് ഒരു ഒരു യാത്രയില് അപ്പൊ കഴിഞ്ഞ വർഷം ഒക് ഒക്ടോബറിലായിരുന്നു പിന്നെ കൊറെ പറഞ്ഞ നല്ലടിപൊളി സ്ഥല
അതെ അതെ അതെ അതെ പിന്നെ കൊറെ നല്ല സൂപ്പർ സ്ഥലം തന്നെ
ആഹ് അന്ന് ഫസ്റ്റ് പോണ സമയത്ത് ഒരു നാല് മണി ആ സമയത്ത ഞങ്ങൾ പുലിനെ കണ്ടത് അവിടന്ന് ഒന്ന് പ്രതീക്ഷിച് ച്ചു പോയതോന്നുവല്ല കരടി ക് പ്പോ കരടിനെ പോയ എപ്പോ പോയാലും കാണാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കരടിനെ കാട്ടിന് ഇതു വരെ ട്ടുണ്ടായിരുന്നില്ല അപ്പൊ കരടീനെ കാണല്ലോനുള്ള പ്രതീഷയിൽ പോയതാ അപ്പൊ ഞങ്ങള് ഫസ്റ്റ് കണ്ടത് പുലിനെ കണ്ടത് പുലിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഇങ്ങട്ട് കടക്കണെ കണ്ടു അതിപ്പോൊ ഫസ്റ്റ് പുല്ലിനെ കണ്ടു ഒരു പത്ത് മിനിറ്റോളം നിന്നിട്ടോ നേരെ നിങ്ങക് വീഡിയോക്കെ എടുക്കാനൊന്നും അതിനൊക്കെ അവസരം കിട്ടി അത് കഴിഞ്ഞിട്ട് കൊറച്ചുകൂടി കഴിഞ്ഞപ്പോ കരടിനെ കണ്ടു കരടി അന്ന് ശരിക്കും കണ്ടില്ല കരടി ആ റോട്ടിക്കൂടെ കൊറച്ചുനേരം നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഫോണൊക്കെ എടുത്ത് ഇതാക്കിയപ്പോഴേക്ക് കര ടി ഓടി
ആഹ് ഇപ്പ എന്താ വെച്ചാല് ഊട്ടിയില് വേറെ സ്കീമുകളും ഇപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് ബസൊക്കെ എടുത്ത് പോകുമ്പോള് വേറേ കെ എസ് ആർ ടി സി എടുത്ത് പോണം തോന്നുന്നു അല്ലെ ഇപ്പൊ അങ്ങനെ എന്തേലും വേറെ ലാസ്റ്റ് ഞങ്ങള് ഫാമിലി ആയിട്ടൊന്ന് പോയപ്പോ അങ്ങനെ ഒരു ഇതുണ്ടാരുന്നു അതായത് നമ്മള് ഊട്ടിന്ന് കേറി കഴിഞ്ഞാല് ആഹ് ഞമ്മളെ ഞമ്മള് പ്രൈവറ്റായിട്ട് ഒരു ബസ്സിലല്ലേ പോവാ അപ്പൊ ആ ബസ് അവിടെ നിർത്തിട്ട് പിന്നെ ആളുമെ നൂറ് റുപ്പിയോ അങ്ങനെന്തോ കൊടുത്തിട്ട് നമ്മള് വേറെ ഓരോ ഗവൺമെന്റിന്റെ ബസ്സുണ്ട് അതുപോലെ ഇത്രയും സ്ഥലം കാണിച്ചു തരും നാലോ അഞ്ചോ സ്ഥലം കാണിച്ചു തരും ആയിക്ക് ഇങ്ങനെ പോകാനുള്ളൊരു സ്കീമാണ് ഇപ്പോ ഉണ്ടായിരുന്നത് നിലവിൽ അങ്ങനെ തോന്നുന്നു അവിടെ
അത് എനിക്കറിയല്ല ഞാനിപ്പോ ലാസ്റ്റ് ഞാൻ ഫാമിലി ആയിട്ട് പോയത് ഒരു ഇന്നോവയിൽ പോയിട്ടുണ്ടായിരുന്നു
അല്ല അങ്ങനെയല്ല നമ്മക്ക് ഫോർ വീല് കൊഴപ്പവില്ല നമ്മക്ക് ഈ വല്ല്യ വണ്ടിയായിട്ട് പോവൂല്ലേ ബസ്സൊക്കെ ആയിട്ട് നമ്മള് ആ
അത് ഇപ്പോ ഈ എന്താ ഇവിടേക്കൊക്കെയായി എന്താ കൊടക്കനാൽക്കൊക്കെ കൊറേ മുമ്പേ വരെ അങ്ങനെ തന്നെയാ ബസ് പോവൂല്ലല്ലോ ബസ് അവി ടെ നമ്മള് അവിടേക്ക് എത്തിയാല് പിന്നെ അവിടുന്ന് അങ്ങോട്ട്‌ അവരുടെ വണ്ടിയില് പോണം ഉം
അതെ അതെ അതെ അങ്ങനെ തന്നെയാണ്
ഞങ്ങൾ ഒരു തവണ പോയിട്ട് ബസ്സിൽ പോയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ബസ്സിന് പോയിട്ട് ബസ് അവർക്ക് അവിടേക്ക് കടത്തി വിടൂല്ല
ആഹ് ആഹ്
ബസ്സിൽ അവിടെ നമ്മ അവിടെ ഇതാക്കിട്ട് പിന്നെ ഓല് ഓലാണെങ്കിൽ ഭയങ്കര എമൗണ്ടാ പറയുക
ഇപ്പൊ കഴിഞ്ഞ വർ കഴിഞ്ഞ വർഷം ഇപ്പോ ഞങ്ങള് മൂന്നാറും കൊടേക്കനാലൊക്കെ ആയിട്ടേ ഞങ്ങൾ അങ്ങനെ പോയിരുന്നു ചെക്കന്മാര് എല്ലാരുപാടെ കൂടി ബൈക്കുമേക്കേ
ഉം ഉം ഉം
ആ വട്ടവട അപ്പ ഞങ്ങള് കഴിഞ്ഞ കഴിഞ്ഞ വർഷം പോയിരുന്നു അപ്പ പല നല്ല സൂപ്പർ ആയിരുന്നു
ഉം ഉം
ഇനിപ്പാ ഇവിടെ ഡെല്ലീലൊന്നു പോണം ഡെല്ലീ അതേമാതിരി മണാലി. ഇല്ലല്ലേ പോയിട്ടില്ലേ നമുക്ക് അപ്പഅതിനിപ്പ ഏതാലിം
ഞാന് ഡൽഹിയൊക്കെ പോയി. ഡൽഹി പോയി പിന്നെ നമ്മള് താജ്മഹല്ല് പോയി
ആഹ് അപ്പൊ നമ്മളെ കൂട്ടാര കൂട്ടുകാര അവിടെണ്ട് അപ്പൊ അങ്ങനെ അവിടക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞേക്കണ്. ഏഹ് പറയണ പോലും ഇപ്പ ഇനിയിപ്പ അവിടെ എന്തോ ഒരു വർക്ക് ആയിട്ട് പോയതാണപ്പ ഇനിയിപ്പ ഞമ്മള് കുറച്ച് കഴിഞ്ഞാല് അവിടെ സ്ഥല
എനിക്ക് നേരത്തെ ഹൈദരാബാദ് ഒന്ന് പോണന്നെണ്ട് പിന്നെ ലക്ഷദ്വീപ് ഒന്ന് പോകാനുള്ള പ്ലാനൊക്കെ എണ്ട്. ലക്ഷദീപക്ക ഇപ്പൊ ഈ ഓഗസ്റ്റില് പോണന്ന് കരുതിയതാ അപ്പൊ ഞാൻ അന്വേഷിച്ചോ ക്കുമ്പ അവിടിപ്പം മൺസൂണ് മറ്റ മഴ
മഴക്കാലാവും വ വല്ല കപ്പലും ഇണ്ടാവുലാല്ലേ അപ്പൊ അവിടെ ഈ മറ്റേ വള്ളത്തിലറങ്ങണേ മറ്റേ പ്ലെയിന്റൊരു സംവിധാനം ഇറങ്ങിയിട്ടുണ്ടല്ലോ
ആഹ് ആഹ് അത് മറ്റേ ഇതായിട്ടില്ല തോന്നണു
അല്ല ട്രയല് ആ ട്രയല് കഴിഞ്ഞിട്ട ട്രയൽ കഴിഞ്ഞിട്ടുള്ളു
ഉം അതൊക്കെ വരുമ്പോത്തേന് എന്തായാലും ഒരു ഒന്ന് രണ്ട് വർഷം എടുക്കും എങ്ങനെയായാലും അപ്പൊ ഈ സമയത്ത് ഇതിന് ഭയങ്കര റേറ്റ് കുറവാട്ടോ. ഫ്ലൈറ്റിനൊക്ക ആ അഞ്ച് സംതിങ്ങിന് എഹ് അങ്‌ പോയി പോരാനുള്ള ഗോവേന്നിണ്ട്.
ആഹ
ആ ഞാനത് നോക്കിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനുള്ള പലാനിലായിരുന്നു അപ്പ എന്റെ ഒരു കൂട്ടുകാരുണ്ട് എാ ലക്ഷദ്വപില അപ്പോെ കുളിച്ച പറഞ്ഞു ഇവിടെ ഈ സമയത്ത് വന്നിട്ട് ഒരു കാര്യമല്ല കാരണം വെള്ളം കൂടി നമ്മള് കലങ്ങിയ വെള്ളം ഉണ്ടാവല്ലോ അതേപോലെൊക്കെ നമുക്ക് ഒരു ഫോട്ടോ കൂടി ശരിക്കും എടുാൻ കഴിയി കാര അവിടെ മഴ തുടങ്ങി അങ്ങനെയാണ് കാരണം ആ വെള്ളത്തിന്റെ കളറും കൂടി നമുക്ക് ആ അതെ അല്ലെങ്കിൽ ഒരു പച്ചക്കളറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കൊയിട്ടൊക്കെ വരിക വെള്ളേ പല ചില ഏയകളിലൊക്കെ ഒരു ലൈറ്റ് പച്ചക്കളർ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളർ ആട്ടൊക്കെ കാര് വരാ ഇത് ഈ സമയത്ത് ഫുള്ള് നമ്മളെ ചളിവെള്ളം പോലെ കാര്യം വരാവ
അതെ ഈ പറഞ്ഞ മാതിരി സ്കൈ ബ്ലൂ കളറിലെ ഇതെ കടലിനെ ഇപ്പ മാൻ മാത്താമ നാട് രിയയില ാതിമാരി വർക്കലിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്
ഇത് അങ്ങ ആ ഒരു സമയത്ത് പോ ഇതില്ലേരുന്ന അപ്പൊ പിന്നെ സ്കൂബ ഡ്രൈവിംങ്ങോ അങ്ങനത്തെ സംഭവങ്ങളോന്നും ഉണ്ടാവൂലാർന്നു കടലുള്ള ഒരാ ആക്ടിവിറ്റി അങ്ങനത്തെ ഏറ്റും ഒരു ഒന്നും ഉണ്ടാവില്ലാർന്ന് വെറുതെ പോയിട്ട് കാര്യണ്ടാ
അതെ ആ മൈനായി
അതെ ആകെ അതിനാണ് അവിടെ പോണത് പിന്നെ നമുക്ക് ബോട്ടില് റ്റുള്ളഒരു മറ്റുള്ള ദ്വീപകൾക്ക് പോണതോ അങ്ങനത്തൊന്നും നടക്കൂല്ലാർന്നു
അതെ അതെ അ നമുക്ക് ഷിപ്പില് പോവാന്നുണ്ടെ ഒരു ദിവസോ രണ്ടിസോ അങ്ങനെ എന്തോ പിടിക്കണോന്നല്ലേ
ഇരത്തി സംതിങ് മണിക്കൂർ എന്തൊക്കെയാതോന്നു ആ ഇരുപത് മണിക്കൂറോ പത്ത് മണിക്കൂറോ എന്തൊക്കെയയന്ന് ള്ളതോ
ആഹ് ആഹ അതന്നെ
പക്ഷെ അത് കിട്ടണെങ്കി ഭയങ്കര ബുദ്ധുഅത് കിട്ടണെങ്കിൽ എന്താറിയോ അത് അവിടെ നമ്മളെർ എറണാകുളത്തടെ നിന്നിട്ട് ദിവസേ അത് എപ്പോഴെങ്കിലൊക്കെഉള്ളു അതുഅല്ല അത് ക്ലൈമറ്റ് അനുസരിച്ചൊക്കെ ചിലപ്പോ ചേഞ്ച് ആവൂതാവു ചെയ്യും അത് ചിലപ്പോ കിട്ടിക്കോളന്ന്ന്നൊന്നും ഉറപ്പൊന്നുമില്ല അത് കിട്ടുന്ന് ഉറപ്പൊന്നുമില്ല അത് നമ്മള് ബുക്ക് ചെയ്ത്കിഞ്ഞാൽക്ക ഒക്ക റെഡിയ ക്യാഷ് കുടി അടച്ച് കഴിഞ്ഞാ ചിലപ്പോ അത് ക്യാൻസലാകാൻ സധ്യത ഉണ്ട്
ആ അതേപോലെ തന്നെ ഈ ഊട്ടിക്ക് ടോയ് ട്രെയിൻ ഉണ്ടല്ലോ
അത് രാവിലെ പോയി എടുക്കണല്ലോ അത്
ആഹ മേട്ടുപ്പാളയം അത് ചിലവർക്ക് ബുക്ക് ചെയ്യാൻ കിട്ടും പാഴസല് മാസങ്ങൾക്ക് മുമ്പ് അപ്പോ ബുക്കെയ്യാന്നേരം ആ അല്ലാന്നുണ്ടെ നമ്മള് രാവിലെ പോയി അടെ നൽക്കണം
ഉ
അതായത് ആറ് മണിക്കാളെ അ അ ആ ആറ് മണിക്കണട ഓപ്പണിങ്ങോണ്ടേ അപ്പോ അതിന്
അത് ഞങ്ങളോരു തവണ പോയ സമയത്തെ അവര് ആ അവി പ്പ ചെലര് ഒരു കുറച്ച് ടീമുകളുടെ പരിപാടി തന്നെ അതാണ് അവര് കുറച്ച് കുറേ ടിക്കറ്റുക എടുക്കുക എന്നിട്ട് അവര് കരിഞ്ചതൊക്കയിട്ട് അവരു
ആഹ് ആ വില കൂട്ടിക്കൊടുക്ക പരിപാടി ഉണ്ട അതെ
അങ്ങനൊക്കെ പരിപാടിക്കെ ഉണ്ട് നമ്മള് പിന്നെ ഞാൻ അന്ന് ഇട്ട് ഓല് പറഞ്ഞ റേറ്റ് ഭയങ്കര റേറ്റയിരുന്നു അവിടെള്ള റേറ്റിനെക്കായി ഇരട്ടി വിലക്കലൊക്കെ ഓല് പറഞ്ഞത്
ഈ പറഞ്ഞ കാര്യം നമ്മള് പോവ് ഉണ്ടന്നില്ല യാതൊരു മുൻകൂട്ടി ഇതണ്ട്ന്നണ്ടെങ്കിലേ എന്നലൊക്കെ ആയിട്ട് അയ്ക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യ അപ്പൊ അതിന്റെ ഓപ്ഷൻ ഉണ്ടോ ഇല്ലന്ന് അറിയില്ല
ഉം ഉ പിന്നെ എന്നായിക്കോട്ടെ ഞാനേ കുറച്ചു കഴിഞ്ഞ് വിളിക്കൻ
ആയിക്കോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഓക്കെ